ഹലോ
എന്താ ചെയ്യണേ
ഞാൻ ഇതാ വിടഞ്ഞനെ ഇരിക്കട
ആ ഇതാ ഞാനും ചുമ്മാ ഇരിക്കുവ
അതെ
ക്ലിയർ ആവുന്നുണ്ടോ സംസാരിക്ക്ന്നെ?
ആ ഉണ്ട് ഞാൻ പറയണ കേക്കണ് ഇല്ല്യ ആ
ഞാനെ ഫാൻ ഇട്ടുണ്ട് അപ്പ് ഞാൻന്റെ സൗണ്ട് ബുദ്ധിമുട്ടാവ്ണ്ട് അറിയാൻ വെണ്ടി ചോയിച്ചതാ ആ കുഞ്ഞ എവിടെ ആണോ ആ ഉണ്ട് ഉണ്ട്
അതെ കോഴി എന്താട്ടെ തോന്നണ അവിടെ എന്തോ ഈ ചേരപ്പാമ്പ്ണ്ടല്ലോ അയിനെങ്ങനെ കൊത്തോന്ന്ണ് അയ്റ്റങ്ങളെ അപ്പ അത് പേടിച്ചിട്ട് മരത്തിന്റെ മൊള് കേറാ എറങ്ങാ എന്തൊക്കെ ചെയ്യ്ണ്ട് അവടെ അങ്ങോട്ടൊക്കെ പോവാനും പറ്റില്ലാ പാമ്പാവാ കാരണേ
ആഹ് ആഹ്
ഇച്ച് അയിനെ ആക്രമിക്ക്യാന്ന്ണ് ഹ് കൊറെ നേരായി തോടങ്ങീട്ട് വേറെ എന്തിനൊക്കെച്ചമ്മക്ക് ഓടിച്ചേല്ലേ ഇതിപ്പോ പാമ്പാവാര്ണം പേടിയാവ
പേടിയോള്ളു അതിപ്പൊ ചേരയാണെങ്കിലും നമുക്ക് പേടിയാ
പെട്ടെന്നങ്ങാനും മേത്ത്ക്ക് വന്നാലെ അത് പണിയാവേ
അതെ
മ്മ് ഉം അങ്ങനെ മ്മ് ചായുടിയൊക്കെ കഴിഞ്ഞു ചപ്പാത്തിയും ഗ്രീൻപീസാരുന്നു ഉം അവിടെ എന്താറ്ന്നു
ഇവിടെ ഇന്ന് ചായക്കൊന്നുണ്ടാക്കില്ലടാ ഇന്ന് ചോറാ കഴിച്ചേ
ആ ഞങ്ങള് ആദ്യക്കെ അങ്ങനെയായിര്ന്നു സ്കൂള്ല് പോണ സമയത്തൊക്കെ ഏ ചായക്ക് കടിയൊന്നും ഇണ്ടാക്കി ല്ലാ അതായത് ഒരു ഏഴേകാലൊക്കെ ആവുമ്പത്തേന് ട്യൂഷനോക്കെണ്ടാർന്നേ ആ സമയത്തൊക്കെ പോകുമ്പോ അങ്ങനെ ചോറ് ശീലാക്കിട്ട് പിന്നെ ഞങ്ങക്ക് ചോറ് കുഴപ്പല്ല പക്ഷെ ചോലോരൊക്കെ ഇങ്ങനെ പറയുമ്പോ പറേ ചോറാണോ രാവി
ചോറ് അതെ അതെ എല്ലാരും ചോയിക്കും ചോറോ രാവിലെ തന്നെങ്ങനെ ചോറ് കഴിക്ക്ണേന്നോയിച്ച് ഞാനൊവ്ടെ ഞങ്ങളോവ്ടെ വീ ട്ടിലായിര്ന്ന സമയത്ത് ഞങ്ങക്ക് ചായക്ക് അങ്ങനെല്ല ഞങ്ങള് ചോറേന്നേ ഒറ്റ ചോറ് വേയ്ക്കും അമ്മയ്ക്കൊക്കെ എല്ലാർക്കും പണിക്ക് പോകേണ്ടതല്ലേ ഞങ്ങക്ക് സ്കൂള്ലും പോണം ചോറും കറിം പിരി അങ്ങനെന്തേങ്കിലുണ്ടാക്കും കല്യാണം കഴിഞ്ഞപ്പഴാണ് ഹസ്ബന്റിന്റെ വീട്ടില്
ആ അപ്പൊ പിന്നെ എന്തായാലും ഒക്കെ കൂടിയവുമ്പോഴത്തിനും സമയ ആ സമയത്ത് പോവും വേണം അപ്പൊ ചോറ് ഉച്ചത്തേക്ക് കൊണ്ട്കാണ്ടിരിക്കാനും പറ്റില്ല അപ്പൊ വേഗങ്ങനെ ആക്കും പിന്നെ ഞങ്ങൾ വൈകുന്നേരങ്ങളിലൊക്കെയാണ് അങ്ങനെ ചാ
ചായ്ക്ക് അത് ഞങ്ങള് അതെ വീട്ടിലും അതെ ചപ്പാത്തിയോ ഞങ്ങളങ്ങനെ എല്ലാവരും കൂടെ വട്ട വളഞ്ഞിര് ന്ന് എന്തേലൊക്കെ ഇണ്ടാക്കലും അങ്ങനെയൊക്ക്യാ ഹസ്ബൻന്റിന്റെ വീട്ടി ചെന്നപ്പഴാണ് അവിടെ ചായക്ക് കടി നിർബന്ധാ അവിടെ ആരും ചോറ് കഴിക്കില്ല ഹസ്ബന്റിന് കൊഴപ്പല്ലാട്ടോ ഹസ്ബന്റ് നേരെ തല തിരിച്ചാ ഹസ്ബൻന്റിന് രാവിലെ ഇച്ചിരി പലഹാരണെങ്കിലും ഇത്തിരി ചോറ് കിട്ടിയാ സന്തോഷാ
അതെ ആഹ് ഞാനും അതെ അവിടെ ചെന്നപ്പോ ആ ഇന്ക്ക് നല്ല ബുദ്ധിമുട്ടായിരുന്നിട്ടോ കാരണം ഇവിടെന്നും ഇങ്ങനെ വെക്കില്ലല്ലോ അവിടെ ചെന്നപ്പോ ഇവരേന്തൊക്കെയ വയ്ക്ക് അവിടെ പോയിട്ടോക്കെ കൊറെക്കെ പഠിച്ചത് നൂലപ്പോക്കെണ്ടാക്കാനൊ
ആഹ് ആഹ് ആ ഞാനു അതെ അവിടെ പോയിട്ടാ പഠിച്ചേ അവിടെ പിന്നെ എന്നുണ്ടാക്കുന്നുന്നത് കൊണ്ടേ
ആഹ് അങ്ങനെ അവിടെങ്ങനെ നല്ല സപ്പോർട്ടല്ലേ എല്ലാവരും
ഹസ്ബൻഡിന്റെ വീട്ടിലാ ആഹ് സപ്പോർട്ടാ കൊഴപ്പൊന്നുല്ല പിന്നിം അവിടെ അമ്മേ അമ്മ ചേട്ടൻ ചേട്ടത്തിയമ്മ രണ്ട് പിള്ളേര് ഞങ്ങള് ആഹ് ആ ഞങ്ങള് അവിടെയല്ല ഞങ്ങൾ അവിടുന്ന് താമസം വേറെയാ ഉം അപ്പ അതുകൊണ്ട് എപ്പോഴും അവിടെ പോവാറില്ല ഞങ്ങള് വല്ലപ്പോഴും തിരിച്ച് പോവുള്ളൂ ഉം അപ്പൊ ഇവിട അപ്പൊ ഞങ്ങള് ഞങ്ങള് മാത്രമല്ലേ ഉള്ളൂ അപ്പൊ നമ്മുടെ സൗകര്യത്തിൽ നമുക്ക് ഇഷ്ട ഇവിടെ ആര് വേറെ ആരുംല്ല ഞാനും ഹസ്ബൻറ്റുംരണ്ട് പിള്ളേരേ ഉള്ളൂ
അതെ
നമ്മുടെ ഇഷ്ടത്തിനുസരിച്ച് എന്തേലും ഉണ്ടാക്കാ പലഹാരം വേണം നിർബന്ധന്നില്ല മക്കും വലിയ നിർബന്ധം ഒന്നും മില്ല അവരെന്ത് കൊടുത്താലും കഴിച്ചോളും ഒരാള് അഞ്ചില് കുഞ്ഞിത് രണ്ടില് ആ അങ്ങനെ വേറെ പ്രശ്നൊന്നുല്ല ഞങ്ങളിങ്ങോട്ട് വന്നിട്ട് പത്ത് കൊല്ലം കഴിഞ്ഞു
അതെ വല്യ ആളാവ്പറഞ്ഞ മാറിയത്
അല്ല പുള്ളി ഏറ്റവും ചെറുത് പിന്നെ ആളുടെ ജോലി ചെയ്യുന്നത് ഈ നാട്ടിലാ
ആ
ആ അപ്പൊ ആ അങ്ങനെ പുള്ളിയുടെ ജോലി സ്ഥലത്തേക്ക് ഞങ്ങള് വന്നിട്ട് അങ്ങനെയ ള് ഇവിടെ വാടകക്ക് താമസിക്കുകയായിരുന്നു പിന്നെ നാട്ടിലെ വീ ട് ഭാഗൊക്കെ തന്നിട്ട് വീടു പണിയൊക്കെ വാർത്തിട്ടുണ്ട് പൈപ്പ് പിന്നെ വയറിങ്ങിന് പൈപ്പ് അടിച്ചു
ആ
അവിടെ പോകുന്നെ കാട്ടില് ഇഷ്ട എനിക്ക് ഇവിടെ നിക്കുന്നതാണ്
അതെ അവിടുത്തെ ആളുകളൊക്കെ ആയിട്ട് സെറ്റ് ആയിണ്ടാവൂലേ
ഇവിടെ ആ ഇവിടെപ്പോ ഇത്രയും വർഷയിട്ട് നമ്മൾ ഇവിടെ സെറ്റ് ആയിട്ടേ
അതെ അപ്പൊ അവിടെതന്നെ വീട് നോക്കാർന്നില്ലേ സ്ഥലൊക്കെ വാങ്ങിട്ട്
അങ്ങനെ ആഗ്രഹമൊക്കെ ഉണ്ട് പക്ഷെ നമ്മുടെ സാമ്പത്തികം പിന്നെ നമുക്ക് എന്തേലൊക്കെ കുറച്ചെക്കെ കഴിഞ്ഞ് മക്കള് കുറച്ചുടെക്കെ ഇതാവുമ്പോ എന്തേലുക്കെ നല്ലൊരു ജോലിയുടെ ഒക്കെ ഇതാകുമ്പോ ഇങ്ങനെ കാക്കന്നണ്ട്
അതെ അല്ലെ അവിടെ സ്ഥലം ഉണ്ടെന്ന് വെച്ച അത് വിറ്റിട്ട് ഇവിടെ സ്ഥലം വാങ്ങിയെ ഇപ്പം സ്ഥലത്തിനൊക്കെ നല്ല വിലയാണല്ലോ അല്ലെ അല്ല അവിടെ കൊടുക്കുകയാണെങ്കിലും കിട്ടൂലൊ അപ്പൊ
അതെ അതെ പിന്നെ അത് ഇങ്ങനെ ഭാഗം കിട്ടിയത് കൊണ്ട് കൊടുക്കാനൊരു ഉം ഒരിത് ഉം ഏ അവരുടെയൊക്കെ സമ്മതൊക്കെ വേണല്ലോ കാരണംനമ്മള് ഉം ആ അങ്ങനെ നമുക്ക് വീട്ടന്നൊരിത് തന്നതല്ലേ പിന്നെ അവരിക്കും ഇഷ്ടപ്പെടില്ല നമ്മള് അ വിടെക്കെ വിട്ട് നമ്മള് ഇവിടെ വരികന്ന് പറയുമ്പഴേ അവർക്ക്പ്പോഴും അവരുടെ പേരമക്കളെ കാണണം അങ്ങനെ ലിണ്ടവുക അപ്പ അതൊണ്ട് അങ്ങനെ അത് സമ്മതി
ആ
ഞങ്ങള് ഇങ്ങനെ അവധിക്കൊക്കെ മാത്രമേ പോവലുള്ളേ ഏ ഓണം ആ അങ്ങനെ വെക്കേഷൻ എൻ്റെ വീട്ടിലും പോവും ആ ചേട്ടന്റെ വീട്ടിൽ പോവും പിന്നെ കൂടുതൽ ദിവസം നിൽക്കുന്നത് എന്റെ വീട്ടിലാണ് ഒ ആ വീട്ടില് ആയായിട്ടും തിരിച്ച് മഴ ഉണ്ടെങ്കി തിരിച്ച് ഇങ്ങോട്ട് വരും ഉം ആദി ഒരു ഫാൻസി കട ആയിരുന്നു പിന്നെ അത് ഈ കൊറോണ സമയത്തൊക്കെ ഇതായത് അപ്പോ പാർട്ടണർ ആയി് യിരുന്ന അപ്പൊ ഞങ്ങളത് നിർത്തി പിന്നെ ആള് വണ്ടി ഓടിക്കവാ നാനൂറ്റിറ്റേഴ് ഓടിക്കുക പിന്നെ ആൾക്ക് ഉള്ള സമയത്ത് ആള് അവിടെ നിക്കാൻ പറ്റ ത്തില്ലല്ലോ അപ്പ ആള് ഇങ്ങോട്ട് വരും ബാംഗ്ലൂര് എന്തൊക്കെ പോവാനുള്ളതാ
ആ ആ അങ്ങനെ ആവ
അങ്ങനെയൊക്കെ യിട്ട് പോണു പിന്നെ ഞാൻ ഇത എന്റെ വീട്ടിൽ നിൽക്കും വീട്ടില അമ്മ മാത്രയുള്ളൂ അച്ഛൻ മരിച്ചിട്ട് നാലുകൊല്ലായി അപ്പൊ ചെ കു വീട്ടില്െ കൃഷിയൊന്നുല്ല ഏഹ് നാല് സെന്റ് നാല് സെന്റ്.
അതെ അപ്പൊ ആ നാല് സെന്റില് അങ്ങനെ വീടാവൂ ല്ലേ ആ അവിടെ ചേച്ചിറ വീട് അങ്ങനെ എന്റെ ചേച്ചി ടെ വീട്ടിലേ അവര് അത്ര മൂന്ന് സെന്റോ ട്ടള്ളൂ ന്നുണു പക്ഷെ ആ വി ആ സ്ഥലം മൊ അവരെ വീടാ ആ വീടിന്റെ പടികിടക്കണ തന്നെ അവര അതിറിന്റെ അവിടെ അങ്ങനെയി
ആഹ
അപ്പൊ അവർക്ക് തീരെ സ്ഥല പക്ഷെ നല്ല അടിപൊളി വീടാട്ടോ നല്ലൊരു നമക്ക് കണ്ട നല്ലൊരു രസം തോന്നില്ല നമുക്ക് ജീവിക്കാൻ പറ്റിയൊ ഒരു വീടാ ആ ഒരു സ്വർഗ്ഗ തുല്യമായ വീട് പറഞ്ഞ പോലെ
ആ ആ ചേട്ടന്റെ വീട്ടിൽ നല്ല കൃഷിയൊക്കെണ്ട്
അതെ
ആഹ് അവിടെ അമ്മ എല്ലാ പച്ചക്കറ നടും ടെറസിന്റെ മൊൾള്ളും മുറ്റത്തും ഉം അമ്മ പിന്നെ എന്ത് വെച്ചാലും ഉണ്ടാവും
അതെ ആ ചിലവരുടെ കൈ അങ്ങനെ നമ്മള് വെച്ച് കഴി ചിലപ്പോ അങ്ങനെ ചിലത ഉണ്ടാവില്ല ചിലർ വെച്ച് കഴിഞ്ഞൽ ചിലപ്പോ മു മുല്ലപ്പൂ ആണെങ്കിലും അതെ ചിലപ്പോ നമ്മള് വെച്ച ഇണ്ടാവാത്ത പൂവാവും പഷ്
അതെ അതെ ഇണ്ടാവും ആ അമ്മ വച്ച എന്ത് വെച്ചാലും ണ്ടാവും അവർക്ക് പിന്നെ അതിന് സമയം എല്ലാം കണ്ടെ സമയം എല്ലാ ഫുൾ ടൈം അതിന്റെ ചുവട്ടില യിരി ക്യും അതില് നോക്കി അങ്ങനെ
പരിചരിക്കണ ഒരു രീതിയുണ്ട് അത് ചെയ്താലും പെട്ടെന്നുണ്ടാവും നമ്മളത് വെച്ചിട്ടിണ്ട് പോരിയാ ചിലപ്പോ
ആ അതെ ന്നിട്ട് അവിടെ എല്ലാരും പറയൂ
അത് പിന്നെ ആര വെച്ചാലും ണ്ടാവൂലേ
ആ ആ ഞാനും ചെടികളൊക്കെ നട ഒരുവിതെല്ലാം ഉണ്ടായി ണ്ട്ട്ടോ റോസൊക്കെ ചിലര് പറ റോസ ട്ടഞ്ഞാൽ ഇണ്ടാവുന്നേ ഇല്ല എന്നിട്ട് എന്നെ കൊണ്ട് വെപ്പിക്കും അതെല്ലെ ഞാൻ റോസൊക്കെ വെച്ചിട്ട് എല്ലാം ഇണ്ടായി നന്നായിട്ട് പൂവുണ്ടാവും.
ആ ഞാനിനെ കൊ കുഴിച്ചിടുമ്പോഴൊന്നും ഇണ്ടാവില്ല പിന്നെ ഞാന് കുറച്ചുസനെ നോക്കുള്ളൂ കുറച്ചസം നല്ല പോലെക്കെ നോക്കും നല്ല വ ട്ട് കൊടുക്കും പിന്നെ അങ്ങെ ശ്രദ്ധിക്കാൻ പറ്റില്ലേ അപ്പൊ പിന്നെ വന്ന് നോക്കുമ്പോ ആകെ കാര്യഞ്ഞുണ്ടാവ
ആ അതെ അങ്ങനെ നമുക്ക് ഇണ്ടാവാതിരിക്കുമ്പോ പിന്നെ നമക്ക് അതിനോടുള്ള ആ ഒരു ഇതങ്ങ് പോകും താല്പര്യം പോകും നമ്മള് വെച്ചിട്ട് പിന്നെങ്ങനെ അത് മുളച്ച് ചെടി പൂവക്കായി വരുമ്പോൾ പിന്നെ അതിനോടൊരു
ആ അതെ പക്ഷെ ചില ചെടളൊക്കെ ഇട്ട് കഴഞ് കഴിഞ്ഞൽ നമ്മൾ തിരി തിഞ് നോക്കില്ലെങ്കിൽ അങ്ങ് വളർന്നോളൂ അങ്ങനെയിണ്ട് ഈ മണിപ്ലാന്റ് ഒക്കെ അങ്ങനെ വീട്ടിലൊരു ഒരു പ്രത്യേകതരം ഒരു മണിപ്ലാന്റ് ഉണ്ട് ഒരു വൈലറ്റും ഫ്രണ്ടിലൊ ഒരു പച്ച കളർയിട്ടുള്ളത് അത് ഞാൻ വെറുതെ എടുത്തിട്ട് വേ അല്ല വർഷക്കാലയപ്പോഴേ അങ്ങനെ ച്ചീഞ്ഞു അപ്പ ഞാനത് കൊണ്ടട്ട് വെറുത വളപ്പ കൊണ്ടട്ട ഇങ്ങനെ ഇട്ടതാ ആ കേട്ടപ്പ ഇപ്പൊ കൊറേ ഇണ്ടായിണ്ട് ഇപ്പ ഈ മഴ പെയ്തതില് ആ ഭ്രാന്ത്‌ പിടിച്ച പോലെ ആകങ്ങടെ പരന്നാണു ഉം ന്നാലുഷ് ഇഷ്ടം പോലെവിടെക്കെണ്ട്പ്പഴും കൊറെ പേര് വന്നിട്ട്ത് കൊണ്ടോവട്ടെ ഇത് എന്ത ഇവിടെക്കിട്ടെന്ന് ചോയ്ക്കും
അതെ ആഹ ഞാൻ ആത്ത് മണിപ്ലാന്റ് കണ്ടിട്ടില്ല ട്ടോ അതെ
പിന്നെ ഇവിടെ ഒരു ചെറിയൊരു സൂര്യകാന്തി പൂവുണ്ട് ചെറുതാട്ടോ ഒരു അഞ്ച് ഇതളുള്ളതാ അഞ്ച് ല്ല ആറെണ്ണംണ്ട് പോന്ന്നു മഞ്ഞ അത്ങ്ങെനെ ചെറിയ പോവാ അത് വെറുതെ ഒരു കഷ്ണം കൊടന്നിട്ട് ഇട്ട് ഇട്ട് വളർത്തിയതാ ഞാാന് അങ്ങനെ വളർത്തിയിട്ട് ആകെ പടർന്നപ്പ ഞാന എടുത്തിട്ട് ഞങ്ങടെ വളപ്പുണ്ട് വളപ്പിക്കാ ട്ടു ഇപ്പൊ വളപ്പിൽ മൊത്തം അതാ ട്ടിട്ടാ നമുക്ക് വര് കാണ് ണോ ർക്ക് പെട്ടെന്ന് വന്ന് ആ നല്ല രസാണ് കാണാൻ പക്ഷെ ക വന്ന് കാണ് ണോ ര്ക്കത് കാണുമ്പോ ഹായ് നല്ല ഭംഗി ഉള്ള പൂ ഇത് എന്താ ഇവിടെ വളര്ണെന്ന് തോന്നും പക്ഷെ നമ്മക്കത് എ ത് വേണ്ടാഞ് കളഞ്ഞതാണ്ന്നുള്ളൊരിത മൊന്ത കിട്ടിട്ട് അതാചങ് എടുത്ത കളയാനും പറ്റില്ല്യ അങ്ങനായിട്ട് ഞങ്ങളി രിക്കണത് പാമ്പുകളൊക്കെ വന്നതായല്ലേ പണിയണി അങ്ങനെ
ഉച്ചത്തന എന്താ ഫുഡ് ഒക്കെ
മോരുകറിയും പിന്നെ പയറുപ്പേരിയും ഞങ്ങള് വൈകീട്ട് അമ്പലത്തി പോണം വിചാരിക്കണ്ടേ അവിടെ അടുത്ത് രണ്ട് മൂന്ന് അമ്പലണ്ട് അപ്പ കൊറെ പോയിട്ട് അപ്പ ഇങ്ങനെ പി എസ് കാര്യങ്ങളൊക്കെ കാരണം അങ്ങനെ പോകാനൊന്നും പറ്റിയിട്ടില്ല അപ്പൊ ഇപ്പൊകഴിഞ്ഞാണു അപ്പൊ എന്നാ ഇന്നിപ്പോൊ പൂവാല വിചാരിച്ചു ഉ അങ്ങനെ പോവാറൊന്നുല്ല്യ ഇപ്പൊ കൊറച്ച് ഹോസ്പിറ്റൽ കേസും കാര്യങ്ങളൊക്കെ കാരണേ ചെലപ്പോക്കെ നമുക്ക് വെയ്യാണ്ടൊക്കെ ആവുമ്പളല്ലേ നമ്മളരു ഭ
ഉ അതെ അതെ
അവളല്ലേ നമ്മള് ദൈവത്തിനൊക്കെ ഒന്ന് വിളിക്കയാ ഞാൻ അപ്പൊ ഒന്ന് പോയിട്ട് എർണം അല്ല അങ്ങനെ പോവാറൊക്കെ ണ്ട് ട്ടോ ഇടക്ക് നമുക്ക് ടൈം കിട്ടുമ്പളൊക്കെ ന പോക ഹസ്ബൻഡന്റെ വീട്ടിനടുത്ത് കൊറെേ അമ്പലങ്ങളുണ്ട് തൊട്ടടു തൊട്ടടുത്തൊക്ക അമ്പലങ്ങളാ അപ്പൊ നമ്മൾ അടുത്തിണ്ടെങ്കിൽ നമുക്ക്ങ്ങനെ പോകാനത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവില്ലല്ലോ അതുകൊണ്ട് അങ്ങനെ പോവൂല്ല്യ ആ പക്ഷെ ദൂരെ ദൂരത്തെ ആൾക്കാാര് കുറെേ ദൂരുള്ള ആളുകളൊക്കെ അവിടെ വന്നിട്ട് അങ്ങനെ താ ഏ് അമ്പലതേക്കിച്ചിട്ട് വരോ വണ്ടിയൊക്കെ വിളിച്ചിട്ടൊക്കെ ആൾക്കാർ വരുന്ന ഒരു അമ്പലാണ വിടെ നല്ല പ്രസിദ്ധായിട്ടുള്ളൊരു അമ്പല അപ്പൊ നമ്മൾക്ക് ആ തില്ല ഇവിടൊക്കെ ഞാൻ ന്റെ വീട്ടി ക്ക് വരുമ്പഴക്ക ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങട്ട് പോവും ഞാൻ പറിം ഞാനവിടെ തട്ടടുത്തായിട്ട് ഞാൻ പോവാറില്ല റിം
ആഹ ആ പക്ഷെ നമ്മള അടുത്ത അമ്പലം ഉണ്ടെങ്കിൽ നമുക്ക് പോവാനുള്ള താല്പര്യന്നും ഉണ്ടാവില്ല പക്ഷെ ഇന്ന് നമ്മളെ അമ്പലംലൊന്നും അടുത്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും ഒരു അമ്പലം തൊട്ട് എടുത്തിണ്ടെങ്കിൽ ഡെയിലി പോയി കുളിച്ചു തൊഴാറുന്നു ന്ന് അല്ലെ പക്ഷെ അത് വെറുതെ നമ്മള് പോവില്ല
ശരിക്കും ഇന്റെ ന്റെ വീടിന്റെ അതെ തൊട്ടടുത്തൊരു അമ്പലംണ്ട് പക്ഷെ നമ്മള് വിളിച്ചാ വിളി കേക്കണ ദൈവാണ് ട്ടോ അങ്ങനെയുണ്ട് നമ്മള് പോയില്ലെങ്കിലും നമ്മള് ദൈവത്തിനെ വിളിച്ച മനസ്സറിഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഇന്റെ എല്ലാം നടന്നിട്ടുണ്ട് ഇട്ട അങ്ങനെണ്ട് ഒരു കാടിന്റെ ഉള്ളിലുള്ളൊരു ദൈവാണെ അപ്പൊ അങ്ങനൊരു ആഹ്
ഞാൻ ഇൻസ്റ്റൽ കണ്ടതാണോ ദേവിയാണോ
ദേവിയാണ്
ആ മറ്റേ മുല്ല മുല്ലപ്പ് ചൂടി കേറാൻ പാടില്ലന്ന് പറയണതാണോ
അല്ല അതല്ല ഏഎ കാട്ടൂർക്കാവ്ന്ന പറയാ
ആഹാ ഏത് ജില്ലയിപ്പെടും?
ഇപ്പൊ ഇൻസ്റ്റെല് ഇങ്ങനെ പോണ് ണ്ടത് പ്പട്ത്തായിട്ട് ഇങ്ങനെ ആ വന്നാള
ഞാൻ കണ്ട്ട്ട് കേട്ട്ണ്ട് അല്ല കൺ ണ്ട്ട്ട് ഇൻസ്റ്റൈയില്. ഒന്ന് രണ്ടെണ്ണം ഞാന്നങ്ങനെ കണ്ടിട്ട്ണ്ട് ഒരെണ്ണം മുല്ലപ്പു കേറി ചൂടീട്ട് കെറാ പാടില്ല എന്നള്ളരെണ്ണംണ്ട്. പിന്നെ ഇതുപോലെ ഒരെണ്ണം കണ്ട്ട്ട്ണ്ട്.
ആ ആ ആര് യൂട്യൂബർ പോലെ എട്ത്ട്ട്ള്ള രു വീഡിയോ ഇപ്പരണ്ട് ഒരു രണ്ടാഴ്ചൊക്കെയിട്ട് ഇറങ്ങിട്ട്ണ്ട്